എന്തിനെയ്ന്ന്
ഞാനിവിടെ വെളിയില് വന്നിര്ക്ക്ന്ന്
എന്ത് അവ്ടെന്ന് കറണ്ടും പോയ മഴയൊന്നും ഇല്ലല്ലോ പിന്നെന്ത്
ഇവിടെ മഴക്കോളുതന്നെ ഇരുട്ടി കെട്ടി വരുന്നു ഇപ്പ മഴ പെയ്യും
അ ആ അപ്പൊ അതിന് മുന്നോടിയായിട്ട് പോയതായിരിക്കും
ഓ വടെ രണ്ട് മൂന്ന് ദെവസായിട്ട് ഇങ്ങനെ തന്നെ കറണ്ട് പോകും കറണ്ട് വെരും
നിങ്ങൾവടെ തോട്ടിലോക്കെ വെള്ളം കേറിയാടി
ഓടി താഴത്തെ വയല് ക്കെ നെറഞ് ഫുള്ള് വെള്ളും ഇതൊക്കെ തന്ന റോഡൊക്കെ വെള്ളായി
ങ്ങള് കാണാൻ പോയോ
പനിയായി പനിയാ
ആ അത് നന്നായി അത് നന്നായി അത് നന്നായി ഇല്ലെങ്കിഞ്ഞി അതും കൂടെ കാണേണ്ടി വന്നെ ഉം ഉം
അതാണ് ഏ അത് മാത്രല്ല അവടെ മറ്റില് കറണ്ട് കമ്പിയൊക്കെ ഉണ്ട് എങ്ങാനും പൊട്ടി വീണാൽ തീർന്നില്ലേ
ആ അത് ശെരിയാണെടീ അത്രി നന്നായിട്ട് പുരോഗമനുണ്ട് എടി പിന്നെയാണെങ്കിലെ കേഷന്റെ കാര്യം പറയ്ണതെന്താണ്
ആ അതിങ്ങനെ കൊറെ ഇത് കെടക്ക്‌ന്ന്ണ്ട് എന്നാണെന്നറിയാൻ വെയ്യ എന്തിനൊക്കെ കൊണ്ടു പോണംന്നൊക്കെ പറയുന്ന നമ്മക്കില്ല നമുക്ക് സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിയിട്ടേ പോകാൻ പറ്റൊള്ളെന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ പോവാൻ പറ്റൊള്ളെന്ന് പറയ്ന്ന്
ഉം പക്ഷേ ഈ പാസായതിന്റെ അതൊക്കെ ആവശ്യോള്ളു
ആ അത ഇരിപ്പുണ്ട് അത് മാത്രം കൊണ്ട് പോയാപ്പോരെ
അത് വേണം പിന്നെ നമ്മളെ കേട്ടിട്ട്ണ്ട്
ആ അപ്പൊ അത് വേണ്ടി വെരും ആ ആ ആ അതൊക്കെ എടുത്ത് വെച്ചേക്കാം തൊക്കെ കൊണ്ട് പോകാം എന്നാണോ എന്തോ എന്താലും സർട്ടിഫിക്കറ്റ് കിട്ടീട്ടെ നമുക്ക് പോവാൻ പറ്റുള്ളൂ അപ്പനി അടുത്ത വർഷാവൂല്ലേ ആ അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്ക്‌ന്ന് നവ്യ ഇന്ന്‌ കല്യാണത്തിന് പോയന്നൊക്കെ പറയുന്ന കേട്ട്
ആ പറഞ്ഞു എന്താലും പോവും പിന്നെ വേറെന്തൊ ക്കെണ്ട് വിശേഷങ്ങൾ
വേറെ ഇങ്ങനെയൊക്കെ ഇരിക്ക്‌ണ് മക്കള് മഴയോട് മഴ തന്നെ ഇല്ലടാ ആഹാരം കഴിച്ചില്ല കഴിക്കണം രാ ഞാൻ കഞ്ഞിയാണല്ലോ അല്ല ഞാൻ കഞ്ഞിയല്ല ഞാൻ കഴിക്കുന്നത് കഞ്ഞിയാണല്ലോ
ആ അത് നന്നായി ആ അത് നന്നായെന്ന് ഇനിയിപ്പോ അയ്നൊക്കെ സമയായി വര ഇല്ലേ ഇനി കഞ്ഞി ആവാനുള്ള സമയായി
ആവും അങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കണം അങ്ങനെ അങ്ങനെയൊക്കെ നിക്ക്‌ന്ന് ഇന്ന് ഞങ്ങളെവടെ ഒരു മരണം
അയ്യോ അത് ഇത്ര സന്തോഷത്തോടെയാണോ പറയുന്നെ
സങ്കടത്തോടെയാണ് പറഞ്ഞത് ഞങ്ങളെ ഇവടൊരു മരണം ഇല്ലെടി ഞാൻ പോയില്ല എൻക്ക് പേടിയാണെ
അതെവിട വീടിനട്ത്ത് തെന്നെ
ആ റോട്ടില്
ആ ഇങ്ങന്ട്
ഉം അങ്ങനെ ത ആ അമ്മാമ്മൊക്കെ രാവിലെ പോയി
എങ്ങനെ മരിച്ചാ
വയസ്സായോ പ്രായായി
അയ്യോ ഇല്ലമ്മൂമ്മേണ് ഒന്ന് കാണിച്ചേന്ന്
ഏ ആ അമ്മൂമ്മല്ല ഇപ് വേറൊരു അപ്പൂപ്പൻ പാവം നല്ലൊരു അപ്പൂപ്പനായിരുന്നു കേട്ടോ. പാവ അങ്ങനാ അങ്ങനെ അങ്ങനെയക്കെ ഇരിക്കണ് എന്നിട്ട് ഇനിയിപ്പം ചോറ് കഴിക്കണം കിച്ചൂന് ചോറ് കൊടുക്കണം.
ആഹ നിനക്കൂടെ പൊക്കൂടായിരുന്നാ മരണത്തിന്.
ഒന്നാമത് പനിയായിട്ടക്കെ ഇരിക്ക. പിന്നെ അവിടെ ചെന്ന് പനിയൊന്നും വരത്തേണ്ടന്ന് വെച്ച് ഞാന്‍ പോയില്ല.
പനി നിനക്ക് വരുത്തുന്നല്ല നീ ബാക്കിയുള്ളവർക്ക് വരുത്തും.
ആ ശരിയാണ് എന്തായാലും നമ്മള്പോയി പിന്നെ അവിടെക്കെടന്ന് തുമ്മണം പിന്നെ ആൾക്കാരൊക്കെ എന്നെ നോക്കണം.
ആവ് ശരിയാണ്. എടി കെറ്ററ്റ് ടുവിന്റെ എക്സാം നമ്മുക്ക് എഴുതണ്ടേ നി.
കേട്ടറ്റ് ടൂ ഏത്? അ ഇത് സെക്കൻഡ് ആ വൺ കിട്ടി ഇനി സെ ക്കന്റ ആ അതെഴുതണം ഇനി അടുത്ത കേറ്ററ്റ് എന്ന?
അത് ഒടനെ വിളിക്കും കേട്ടാ. ഓഗസ്റ്റില് എക്സാം കാണോന്ന് പറയുന്നുണ്ട്.
ആഹ് അപ്പ ഒടനെ വിളി ക്കുവായിരിക്കും ഉം അത് പോയി എഴുതാം കിട്ടിയാ മതിയായിരുന്നു.
ത്ത് വരും കഴിഞ്ഞനെ കണക്ക്.
ആ സീട്ടറ്റ് കിട്ടി കൊടുത്താ?
സീട്ടറ്റ് കൊടുത്തില്ലടി.
ഒന്നും കൊടുത്തില്ല എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷ് ഒന്നും അത്രക്ക് പോരാ.
അത് മാത്രല്ല സീറ്ററ്റിന് ആയിരം രൂപയാ.
ഓഹോ വെരി ഗുഡ്. അതിനു കൊടുക്കാത്തത് നന്നായി പോയാ പോയില്ലേ.
അ അതന്നെ ആയിരം രൂപ പോവും. കേ കേറ്ററ്റ്ന് അഞ്ഞൂറാണ് ഉം കേ
ഞാൻ എന്റെ മറ്റേ സർട്ടിഫിക്കറ്റ്ന് ഇതുവരെ പോയില്ലടി അതാണ് ന്റ പ്രശ്നം.
എന്തെ
മറ്റെ ബി കോംമിന്റെ സർട്ടിഫിക്കറ്റേ..
അത് ഞങ്ങ്ക്ക് കിട്ടിയല്ലോ.
എനിക്ക് കിട്ടിയില്ല, ഞാൻ പോയില്ല ഇതുവരെ. ആഹ ഞാനതിന് പോയില്ല ഇതുവരെ ഇനി എനിക്ക് എന്തോ എ തോ
കൊള്ളാം.....
ഞാഞ്ഞോരുസം അങ്ങോട്ട് പോണം.
നീയത് അന്വേഷിക്കാത്തെന്ത് ഇത്ര നാളായില്ലേ?
മക്കളെ ഇത്ര നാളമ്മ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ക്ലാസ്സ് കഴിഞ്ഞ് ഇപ്പഴല്ലെ നമ്മക്ക് ഫ്രീ ആവുന്നത് ഇല്ല ഫ്രീ ആവുന്നെ ഇപ്പഴല്ലേ ഇനിയിപ്പ ഫ്രീ ആയപ്പോഴെ ആ എനിക്ക് പിന്നെ പനി അസുഖങ്ങളൊക്കെ ആയിപ്പോയി ഒന്ന് ഓക്കെ ആയിട്ട് ഒന്നങ്ങോട്ട് പോണം. അവിടെ പോയി എന്താണ് ഏതാന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം.
ഞാനേടി ഇന്നലെ ഇന്നലെണാ മിനിഞ്ഞാങ്ങാന്നങ്ങണ്ടാ അപ്പച്ചീടവിടെ റംമ്പൂട്ടാനായേട്ടാ അപ്പൊ അമ്മളെന്റൂടെ റംബൂട്ടാ ട്ടാൻ പറച്ചപ്പോഴത്തേനും തോട്ടയുടെ ആ ബാക്ക് സൈഡുണ്ടല്ലോ അത് എന്തെച്ചാ അപ്പച്ചി പറച്ചോണ്ടിരിക്കായിരുന്നു അപ്പൊ ഞാൻ ഇടയിൽ ചെന്ന് കേയറി കൊടുത്താന്ന് കേറിയിടിച്ച്. ചെ ചെറിയ പാട അ അല്ല. ചെറിയ പാടായങ്ങനെ.
ആ കഷ്ടം കഷ്ടം എന്നിട്ട് റംമ്പൂട്ടാൻ കിട്ടിയാ?
റംമ്പൂട്ടാനൊക്കെ കിട്ടി, അതെല്ലാം ആവശ്യം പോലുണ്ട്, പക്ഷെ പഴുത്തില്ല നല്ലോലെ കുരങ്ങ് കൊണ്ടോവും.
ആഹ് കൊരങ്ങ് കൊരങ് നിങ്ങളോടെ മുന്തിരിയുണ്ടോ മുന്തിരി?
മുന്തിരിങ്ങ ഉണ്ട് മുന്തിരിങ്ങ ഉണ്ട് പക്ഷെ അതും കൊരങ്ങ് കൊണ്ട് പോയി രണ്ടൂന്ന് കൊല കൊണ്ട് പോയി പിന്നെ കുറച്ചെണ്ണം നി അത് കിട്ടുവോ എന്തോ പഴുത്തില്ല പച്ച
നിങ്ങൾ എന്തേലുവൊക്കെ വെച്ച് കെട്ടി പൊതിഞ്ഞ്‌ വെയ്ക്കൂ
കെട്ടിപ്പൊതിഞ്ഞ് വെച്ചാ ഇതിനും അട്രാക്ഷൻ കൂടുവെടി എന്തോ ഇരിക്കണ് എന്നുള്ള രീതിയില് അത് മൊത്തത്തില് വലിച്ച് പൊട്ടിക്കും
ശെരിയാണ് മയില് വരാറുണ്ടോ മയില് വരാറുണ്ടോ
മയില് വരാറുണ്ട് മയില് വന്ന് ചെടികള് മൊത്തം കൊത്തി തിന്നും ഇലകള് ചീരാ
എന്നാ വേണം നിങ്ങക്കപ്പൊ മയിൽപ്പീലിയൊക്കെ സൂക്ഷിക്കാലോ
പിന്നെ നമുക്ക് കിട്ടും മാസം അവസാനവൊ ക്കെ ആവുമ്പോ ഡിസംബർ മാസവൊക്കെ ആവുമ്പോഴാണ് അത് പൊഴിക്കുന്നത് അപ്പൊ പോയൊക്കെ നിക്കുമ്പോ പെരയിടങ്ങളിലൊക്കെ കിടക്കും കഴിഞ്ഞവട്ടം നമ്മുടെ പെരയിടത്തിൽ ഇഷ്ടം പോലെ പീലി ഉണ്ടായിരുന്നു പക്ഷെ മൊത്തം മഴ നനഞ്ഞ് കുതിർന്ന് പോയി
ആഹ്
പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മക്ക് അതിന്റെ അടുത്തൊരു ക്രയ്സില്ല പണ്ടൊക്കെ ആദ്യവൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ശേഖരിച്ചൊക്കെ വയ്ക്കുവായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഒരു രസവില്ല
കൊരങ്ങ് എന്നും വരുവോ
കൊരങ്ങ് എന്നും വരും ഇന്ന് വന്നില്ല ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ഉം ആഹ് എല്ലാ ദിവസവും വരുന്നുണ്ട് എപ്പഴെങ്കിലുവൊക്കെ ഒരു നേരം വന്ന് ആള് കാണിച്ചിട്ട് പോവും ഇന്നിപ്പോ വന്നില്ല എന്തായാലും
ഇവിടെയും മുകളിത്തെ വീട്ടിലുണ്ട് കേട്ടാ റംബൂട്ടാൻ അപ്പ അവിടുത്തെ മാമൻ റംബൂട്ടൻ ഇന്ന് പറിച്ചപ്പോ ഇത് ഞങ്ങക്ക് കൊറച്ച് തന്നായിരുന്നു
ആഹ് അവിടെ ഉണ്ടാ
അത് പക്ഷെ അതില് മഞ്ഞ കളറാണ് മഞ്ഞ
എടി മഞ്ഞ ഞാൻ തിന്നിട്ടില്ലടി മഞ്ഞ നല്ല ടേസ്റ്റ്
എടി അത് നല്ല അത് ഭയങ്കര മധുരവാണ് ഈ ചോപ്പില് ചെറു ചെലതായിരിക്കും ചെല മധുരമുള്ളത് പക്ഷേ
ആഹ് മഞ്ഞ ഞാൻ കഴിച്ചിട്ടില്ല മഞ്ഞ പക്ഷേ ഞാൻ ഇന്നാളൊരു വീട്ടില് നിൽക്കുന്ന കണ്ട്
ഉം ഉം ഉം നല്ല രസവായിരുന്നു ഇന്ന് മെനിഞ്ഞാന്നെങ്ങാണ്ടോ അമ്മാമ്മ ചന്തേൽ പോയിട്ട് വന്നപ്പൊ കുറേ ചെടി മേടിച്ചോണ്ട് വന്ന്
എന്തരു ചെടി
അതില് ഒരെണ്ണം റംപൂട്ടാനാണ്
ആഹ് ചെടികൾ
റം ആ റമ്പൂട്ടാനും ഇതുണ്ടല്ലോ പിച്ചി പിച്ചി
പിച്ചി ആ
ആഹ് റമ്പുട്ടാൻ പിച്ചി പിന്നെ മാതളത്തിന്റെ അത്
ഉ
മാതളം കൊണ്ട് വന്നു ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു മാതളം ചെറുത് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ആടുള്ള സമയ ത്ത്‌ ആട് തിന്ന് തീർത്ത്
ആഹ് മാതളം കായ്ചാരുന്നോ
ഓ പൂവൊക്കെ വന്നതാണ് പക്ഷെ ആട് അത്ര എത്തിയതേയുള്ളൂ ആടിന്റെ അത്ര പൊക്കം അപ്പൊ ആട് വന്ന് അതിന്റെ മണ്ട ഭാഗം മുഴുവൻ കടിച്ച് തിന്ന്
ആഹ് ഇനി വീണ്ടും അവിടെ കെട്ടി വെച്ചേര് അപ്പൊ പിന്നെ പശു വരും
ഇവിടെ ഇപ്പ നമ്മക്ക് കാടൊന്നും ഇല്ലല്ലോ പക്ഷെ ഇങ്ങനെ അമ്മാ പറയുന്ന കേട്ടോ ഒര് പോത്തിന് മേടിക്കണോന്നു
ആഹ് പോത്തിന് മേടിക്കുന്ന നല്ലാണടിനല്ല ലാഭണ്
താഴെ വയലുണ്ടല്ലോ അപ്പൊ അവിടെ കൊണ്ട് കിട്ടിയിരുന്ന ഫുഡും ഉണ്ട് വെള്ളവും ഉണ്ട് അങ്ങനെ അങ്ങന
ഇഇവിടന്നൊക്കെ കിട്ടുന്നു പഞ്ചായത്ത്ന്നൊക്കെ കിട്ടുന്നുണ്ട് യിരുന്നു അപ്പുറത്ത് മാമിക്കൊക്കെ കിട്ടി ഒന്നിനെ
ആഹ്
അതിന്റെ പേര് മണിക്കുട്ടൻ കുഞ്ഞു പിന്നെ ഭയങ്കര കുഞ്ഞു വല്ല ഒന്നുംല്ല മണിക്കുട്ടനന്നാണ് പേര്
നല്ലത് ഇ വേടിക്കണ എന്നൊക്കെ പറയുന്നു പിന്നെ താഴെണ്ട് പോത്തേ
ആഹ് നിന്റെ വീട്ടില ഉണ്ടല്ലോ ഒരെണ്ണം
അതെ അതെ താഴെ കുഞ്ഞടെ വീട്ടില് മറ്റെ പോത്തുണ്ട് താറാവുണ്ട് കോഴി
ആഹ് ല്ലാംഉണ്ടല്ലോ ഇതെല്ലാ ആര് നോക്കുന്ന
എല്ലാ അമ്മാമയും ഇവര്ല്ലരും കൂടെ തന്നെ നോക്ക ഇല്ല അമ്മാമയ ഉണ്ടല്ലോ അമ്മാമ നോക്കും താറാവ് ഇന്നലെ മുട്ടയിട്ടു
താറാവ് മുട്ടൊക്കെയണോ തിന്നുന്നെ
എനി ഞാൻ തിന്നൂല്ല എനിക്ക ഇഷ്ടല്ല
എനിക്കിഷ്ടമാണ് താറാ മുട്ട നല്ലയാണ് നല്ല വല്യ മുട്ടയാണ്
താറാവ് മുട്ട പിന്നെ മിനിഞ്ഞാന്ന് ഞങ്ങള് കടൽ നിന്ന് മുട്ട മേടിച്ചപ്പോഴ അതിന്റെന്നും രണ്ടു ഉണ്ണിയള്ള മുട്ട ഉണ്ടായിരുന്നു
ഏഹ്
ഭാഗ്യം ഉള്ളോർക്ക് കിട്ടുള്ളൂ അതൊക്കെ എനിക്ക് കിട്ടില്ല അമ്മമ്മ മുട്ടത് ഏ ഞങ്ങള് പൊട്ടിച്ചിട്ടപ്പോഴത്തേക്ക് രണ്ടുണ്ണിയോളം മുട്ടായിരുന്നു അങ്ങനെ ഞങ്ങള് അങ്ങനെ മിക്സ് ചെയ്ത് പൊരിച്ചെടുത്ത് തിന്ന്
ആഹ് കൊള്ളം ഞാൻ അങ്ങനത്തെ തിന്നിട്ടില്ല എനിക്ക് മുട്ടായിന്നകത്തുന്നൊക്കെ രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് ടി കോപ്പിക്കോടേക്കെ മുട്ടായിനകത്തു നിന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്
എനിക്ക് കോപ്പിക്കൂടെ പകുതി കടിച്ചു തിന്നിട്ട് ബാക്കി അയ്ന്റെ അത്ത് വെച്ച് പൊതിഞ്ഞു കിട്ടിട്ടുണ്ട്
ആഹ് എങ്ങനെയുണ്ട് എനിക്ക്ന്ന് വെച്ചാ ഒരെണ്ണം പ്ലസ് അരയേ
ആഹ്
അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട്
പക്ക് ചെയ്യുമ്പോ മാറിപ്പോകുന്നത ആരിക്കുംല്ലെങ്കിൽ സ്നേഹം കൊണ്ടായിരിക്കും
ഞാൻപത്താൻ പറ്റിയതായിരിക്കാം ആഹ് അറിയില്ല എന്തായാലും നമുക്ക് ബെനിഫിറ്റ് ആ
യെസ് എടി എനിക്ക് മുഹക്കൂര് കൂടുന്നൽ എന്തെങ്കലും ചെയ്യാൻ പറ്റോ
എടി മുഖക്കുരു ക്കെ കൂടുന്നത് നമ്മള ഈ ഇതിന്റെ.. അത് എന്ന് ച്ചാ ഞാൻ മനസ്സിലാക്കി എടുത്തോള്ളം നമ്മൾ ഈ.. തുണിയൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ച നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ.. അതൊക്കെ റെഗുലർ ആയിട്ട് മാറ്റാതെയക്കി ഇരിക്കുന്ന കൊണ്ടൊക്കെ ആയിരിക്കും കേട്ടെ.. കുരുക്കളൊക്കെ വരുന്ന് എന്റെ മുഖത്ത് വരുന്നുണ്ട് കാലാവസ്ഥയിലന്ന് പറയും ബോ പൊടിയൊന്നും അടി.. ഇല്ലില്ലോ നമ്മള അങ്ങനെ അധികമായിട്ട്..
ആ അതും ശരിയാണ് എന്ത്യ്യും ന്ന്റിഞ്ഞുടാ ഇനി പ്പ ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടയി കാണിക്കണം മുഖത്തെേ..
ആഹ് ഇനി ഒരു ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മള ആ ബോഡീടെ പുറത്ത്.. ത്താണ് ഇതൊക്കെ കാണിക്കുന്നെ എന്ന്ച്ച ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാമേ ഇപ്പ നമുക്ക് വയറ്റിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പൊറ ത്താണെങ്കിലും കുരുക്കൾ വന്നാണ് കാണിക്കുന്ന മുഖത്ത്. ഉം ആഹ് ശ്രധിക്കണം എങ്ങനിക്കുണ്ട്. ഓ പിന്നെ വേറെ വിശേഷംന്നും ഇല്ലല്ലോ
ഏയ് ഒന്നുല്ല ഞാനിപ്പോഈ കിച്ചുന് ചോറൊക്കെ കൊടുക്കണം.
ഓ ശരിയെന്നാ നടക്കെട്ട്
ശെരി എന്നാ
ഓഹ്